വിശേഷം
നല്ല വിശേഷം അവിടെ എന്താ വിശേഷം
ആഹ് സുഖായിട്ട് പോന്നു ഞാൻ ഇവിടെ ങ്ങനെ കെടക്കെനി
ഏ ഉച്ചക്ക് ഒറ്ങ്ങോ
ഒറ്ക്ക്ന്ന് ചെറുതായിട്ടൊരു ക്ഷീണം ഇങ്ങനെ അപ്പ ഞാന് മോൻക്ക് സ്കൂളില് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ അയിന് പോയില്ല ങ്ങട്ട് ഹസ്സ് പോയിട്ട്ണ്ട് ആഹ് സഞ്ചി നിറച്ച് അഞ്ച് വർഷം വർഷത്തിന് ശേഷം ഇപ്പോ പോവും അതുവരെ മീറ്റിങ്ങിന് ഇതിനൊന്നും അങ്ങനെ ഉപ്പമാരങ്ങനെ പോകില്ലല്ലോ നമ്മളെ ഇമ്മാരങ്ങനെ പോവാന്നല്ലാതെ
എനിക്കൊക്കെ എന്നാല് ഉപ്പാനെ കൊണ്ടുപോകാൻ പേടിയേനി
ആഹ് അതെ അതെ ആഹ് മോന് ങ്ങനെ മോന് മോ ഞാൻ ഇന്നലെ ഇന്നലെ ന്നെ ഇണ്ട് ഇന്ക്ക് ഇങ്ങനെ ക്ഷീണം അപ്പൊ ഞാൻ മോനോട് പറഞ്ഞു നാളെ ഉപ്പയാണ് കേട്ടോ പോയിരുന്നത് ഓനിക്ക് ഒരു വേണ്ടാത്ത രീതിയില് അത് ആഹ് മാണ്ട നിർബന്ധം ഒന്നും ഇല്ലന്നൊക്കെ പറഞ്ഞ് നിങ്ങള് മെസ്സേജ് ഇട്ടാ മതി മിസ്സിന് ന് സുഖമില്ലാന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടാ മതി എന്നൊക്കെ പറഞ്ഞേന് അപ്പൊ പിന്നെ മറ്റെ ആഹ് അതാണ് അതാണ് പിന്നെ മൊ ത്തത്തിൽ ഉമ്മമാരേ ഉണ്ടാവുകയുള്ളൂ അപ്പം കുട്ടികളൊക്കെ ഉമ്മാരാണല്ലോ അധികം ഉണ്ടാവുള്ളൂ ഒന്നോ അതെ ആഹ് ആഹ് ഒന്നോ രണ്ടോ ഇപ്പാരേ ഉണ്ടാവുള്ളൂ ഞാൻ ഞങ്ങളൊക്കെ ഇതുവരെ പോയ മീറ്റിങ്ങിലൊക്കെ അങ്ങനെ തന്നെ ഇപ്പാര് പിന്നെ പണിക്ക് പോണ ദിവസങ്ങളും ആയിരി കുന്ന് പിന്നെ വെള്ളി ആയതോണ്ട് കൊഴപ്പല്ല അന്ന് ഒഴിവ് അപ്പൊ പിന്നെ ഇ ഓൻ്റെ ഉപ്പാക്കാണേൽ വലിയ കുഴപ്പുല്ല ഞാൻ പോയോക്കാ ഞാൻ ഇതുവരെ പോയില്ലല്ലോ ഇന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോയിന് പിന്നെ ഇവിടുന്ന് ഇളച്ചും അച്ച മൂത്തച്ചിയൊക്കെ പോയിണ് മക്കളുണ്ട് എല്ലരും മക്കളുണ്ട് അപ്പൊ ആ എല്ലാർക്കും ഉണ്ട്. പോലൊക്കാണ്ട് പോയിന് അപ്പൊ.
ഇപ്പൊ പി ടി എ മീറ്റിംഗ് ആണോ
അതാണ് പിന്ന എക്സാം ഒന്നും കഴിഞ്ഞില്ലേൽ എക്സാം ഒന്നും കഴിഞ്ഞില്ലോ പിന്നെ ഒന്നാം ക്ലാസിന്റെ മീറ്റിംഗ് ഇന്നാള് കഴിഞ്ഞിട്ട്ണ്ടായിരുന്നു ഇൻ്റെ ചെറ്ത് ഒന്നാം ക്ലാസ്സിലാണ് അപ്പൊ അയിന് ഞാൻ പോയിനി അപ്പൊ ഇനിയിപ്പോ ഇതിന് പോവാൻ വയ്യ അപ്പൊ പിന്നെ ഞാനും പോയില്ല അങ്ങനെ മഴയുണ്ട് അപ്പൊ എങ്ങനെ ഓരൊക്കെ പോയേന്ന് അറിയില്ല
പിന്നെ ന്നാല് ഈ സമയത്ത് ഓര് പോണ ന്നെയാണ് നല്ലത്. കുട്ടിയാ ൾക്കും കൂടി ഒന്ന് ബാപ്പി വരും ന്നുള്ളര്
പഞ്ചാം ക്ലാസ്സിലെത്തി. ഇത്രീം വർഷയിട്ട് ഓല് പോയിട്ടൊന്നുല്ല. ഒൽക്ക അയിനെ കുറിച്ചുള്ള ഒരു ഐഡി ഒന്നും ല്ല. അപൊ, ഒന്ന് പോയി ശീലയിക്കോട്ടെ വിചാരിച്ച.
അത, ചില പേര ചില പ്പാര്ക്ക് പഠിക്ണ്ടോ ഇല്ലേ ന്നൊക്കെ പ്പ... താങ്ളാസാവും പളേ അറിയുള്ളൂ.
ആഹ് ഓല് ആ അതന്നെ അപ്പൊ ഒന്ന് പോയിക്കോട്ടെ വിചാരിച് എന്താന്നൊക്കെ അറിഞ്ഞഞ് വരാലോ പിന്നെ മീറ്റിങ്ങ് ഉണ്ടാമ്പോ പോവാഞ്ഞാ നമ്മക്കൊരു സങ്കടാ ക്കകൊരു എടങ്ങേറേ കാരം നമ്മള് മാത്രം വരാതെക്കുമ്പയി, ന്ന മക്കളൊക്കെപ്പൊ വീ.. പിൻ മക്കളൊക്ക വീട്ടെത്തിൺ ട്ടോ. ഉച്ചക്ക് ഒന്നരക് വിട്ടിട്ടുണ്ട് അപ്പോം. ഓലൊക്ക വീട്ടില് എത്തിണ്. ആ പേരൻസ് മാത്രേ ഉള്ളൂ പറഞ്. മ മക്ക എല്ലാരും കുട്ടികളല്ലാരും പോന്നുണ് ന്നൊക്ക പറഞ്.
ആഹ്, പ പണ്ടത്തെ തൊക്കെ ഓർമ്മ വരല്ലേ, നമ്മള് പോയെന്നു ആ ഒരു.
ഇന്റെ അങ്ങനെ ന്നേയ്ണീട്ടോ, ഇന്റെ മ്മന്നേന് വരല് ണ്ടായിന്. ങ്ങൾ ങ്ങൾ തോ.?
ഇന്റതും മതി. ക്കും മ്മച്ചെന്നെ വന്ന ഇപ്പ വന്ന ഓർമ്മല്ല ൻക്ക്.
ആഹ്, അതന്നെ അതെ പിന്നെ അങ്ങനെ തന്നെയാണല്ലോ? പ്പഹ, മീറ്റിങ്ങിലൊക്കെ പിന്നെ മ്മരന്നെ ണ്ടാവ. മക്കള കാര്യത്തിലൊക്കെ അങ്ങനത്തേനൊക്കെ മ്മാരന്നെ.
ചെലോര് ന്റെ ന്റെ ഫ്രണ്ട് ണ്ട്ട്ട. ന്റെ ഫ്രണ്ടിന്റെ ഉമ്മേം വരും ബാപ്പേം വരും.
വരൂ അല്ലേ ആ അതെ ആ അതെ പിന്നെ നമ്മൾതൊക്കെന്ന് പറഞ്ഞാല് ഇവർക്കുംക്കെ പണിള്ള ദിവസയിരിക്കേ അപ്പൊ പിന്നെ അതോണ്ടാണ് അധികം ഇതിലും ഓല് വരാത്തത് ഇപ്പൊ വെള്ളി ആയതോണ്ടാണ്
അതെ അതെ എന്തെങ്കിലും പ അപ്പ ഫ ഫുഡൊക്കെ കഴിച്ച ഇങ്ങനെ ഇരിക്ക
ഓ അയ്ശരി എന്താണ് ഇണ്ടാക്കിയെ
ഇന്നന്താ തേങ്ങാ ചോറും അറചി കോഴിക്കറിയാണ്
ആ ഞാനും ഞാനും അതേപോലെ നെയ്ച്ചോറും കോഴിക്കറിയും പിന്നെ കോഴി പൊരിച്ചതും ഉണ്ടാക്കി പപ്പടവും ഉണ്ട് പിന്നെ ഇളച്ചി കുറച്ച് ബി ഓള് ബിരിയാണി ഇണ്ടാക്കി പി വന്നിട്ട ഓള് കുറച്ച് ബിരിയാണി കൊണ്ടുവന്നിരണ്ടാണ്
അപ്പൊ ഇന്ന് ബിരിയാണി നേയിച്ചോറും തിന്നാലേ
രണ്ടും കൂടെ കഴിച്ച അപ്പൊ പിന്നെ ബിരിയാണി ഉണ്ടാക്കുമ്പോ ചെ അപ്പൊ ഞങ്ങ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കൊടുക്കും ഉണ്ടാവുമ്പോ ണ്ട് അപ്പോൾ അങ്ങനെ കൊണ്ടവന്ന് ആ അതെ അതെ അതെ ഇനിയിപ്പ നെയ്ച്ചോറായാലും അത്ര ഒരു സ്പെഷ്യല് തോന്നൂല മന്തി മന്തി ബിരിയാണി ആവുമ്പയെ സ്പെഷ്യൽ ആയിട്ട് തോന്നള്ളൂ ല്ലേ നെയ്ച്ചോറ് തേങ്ങാച്ചോറൊന്നോ ആ ആ ഇതിൽ പെട് ത്തൂല അപ്പൊ ഓള് ഞാൻ ഓളോട് പറഞ് ഞാൻ നയ് ചോറണ്ടാക്കിയ്ണ് അപ്പ ന്നാലും ന്നാലും ഇത് ബിരിയാണിയാണ് പറഞ്ഞാ കൊണ്ടുവന്നര്ണ്ട് നിങ്ങളെല്ലാരും ഒന്നിച്ച് കഴിക്കലാണോ പള്ളിന്ന്
ഞങ്ങള് ആ പള്ളിന്ന് കൊന്ന് കഴിഞ്ഞ് കഴിഞ്ഞാ എല്ലാരും ഒരുമിച്ചിരി ചെലപ്പം മോ ചെലപ്പോ വരാൻ നേരം വൈകും അപ്പൊ പിന്നെ ഞാന് ചെലപ്പം കാത്തിക്കും
ആഹ് ഒരോ വെശ്പിനൻസരിച്ച്
ആഹ് അതെ അയ് കാത്ത്ക്കണം അങ്ങനത്തെ നിർ പ്പന്തോന്നും ല്ലടൈന് ഇപ്പൊ അമ്മള്
ഇവിടെ അങ്ങനെ തന്നെ ഞാനും മോള് കുറച്ച് നേരത്തെ കഴിച് ഓല്ക് വേഷ് ക്കിണ്ട് ന്നർഞ്ഞിട്ട് അപ്പ ഓക്കെ ഞാൻ കൊടുത്ത പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തന്ന് കൊറച്ചു നേരം പിന്നെ അങ്ങനെ വന്ന് ഞങ്ങള് ഒന്നിച്ച് കഴിച് അങ്ങനട് പോയിണ ഏതായലിപ്പണ്ട് അപ്പാണ് ഇവിടെ നല്ല മഴയണ്ട് ചെറുതായിട്ട് അവിടെ എങ്ങനെയെ മഴയുണ്ടോ
ക്ക് ഇങ്ങനെ വൈറ്റ്യ്യണംന്നോ ശ ഭയങ്കര കേതിയേട് മാക്ക
ആ മാക്കോ
ആ അപ്പൊ നമുക്ക് ഒരീസം നേർത്തെ നമുക്ക് നല്ല വിഷ ഉണ്ടെങ്കില് നമ്മള് നേരത്ത് കഴിക്കറഞ്ഞാല് ചെലപ്പോ ഒന്നും മിണ്ടൂല്ല ഒരിതാ
ആഹ് ആഹ് അതെ ഇമ്മാരങ്ങനെനു ഞങ്ങളെ തറവാട്ടിലും മ്മെ അങ്ങനെന്നെ അവിടെ ഓല് ഓലൊക്കെ വെന്ന് ട്ടെ പിന്നെ ഓൽക്ക് കൊടുത്ത് എല്ലാം റെഡി ആക്കിട്ടേ നമ്മള് ഇര്ക്കോള്ളേനി അഹ് ഇഞ്പ്പ എത്ര വെശപ്പുണ്ടെങ്കിലും ആഹ് അതൊക്കെ ഇപ്പൊക്കെ മാറ്റാനായിണ് ഇപ്പൊ ഞമ്മക്ക് വെഷ്ക്കുമ്പോ എടുത്ത് കഴി ക്കല്ലാതെ അപ്പ നേരെ ഓലൊക്കെ എപ്പഴാ വെര്ന്നത് ചെൽപ്പോ ഓൽക്ക് വെശക്കുന്നുണ്ടാവുല ഇപ്പ ഞമ്മള് ഇങ്ങെനെ വെയിറ്റ് ചെയ്ത് നിന്നിട്ടും കാര്യാല്ലല്ലോ
പ്പോ ഓല്പ്പോ ആണ്ടോ നീർച്ചെ അല്ലെങ്കി ഏഴോ
ആഹ് ആ ഓലിപ്പ ഇന്നോട് ഇപ്പ ന്റെ ഹസ് പറഞ്ഞ് ഹസ് വന്നപ്പോ ഹസ്ന് വല്യ ആവശ്യം ഇല്ല കാരണം പായസം കുടിച്ചിട്ടുണ്ട് പറഞ്ഞ് ഓ പള്ളിക്കന്ന് പായസം കിട്ടീന്ന് പറഞ്ഞ് അപ്പൊ ഓർക്ക് വല്യ ആശ്യമില്ല ഈ പായസം കുടിക്കുമ്പോയേ അപ്പൊ പിന്നെ ഞാൻ വെയിറ്റ് യ്തതല്ലേ വിചാരിച്ചിട്ട് വന്നിരുന്ന് അങ്ങനെ അങ്ങനെ കഴിച്ചാണ്ട് പോന്ന് പിന്നെ കുളി ഒക്കെ കഴിഞ്ഞോ ഫ്രീ ആയി ഇണ്ടാകും ലെ?
ആഹ് കുളിക്കെ കഴിഞ് ഫ്രീയായി ഇഞ് ഇപ്പഞ് കോർച്ച് ച്ച് നെരോള്ളു നമ്മള് ഫ്രീ ഇന്ന് പറയാൻ മാ
ആഹ് അതെ അതെ ഇഞ്പ്പം മോ മോനൊക്കെ വരാനായിലെ?
അതെ അതെ ഇഞ് ഓൻക്കെന്തെങ്കിലും മഴന്നെ ഇന്ന് എന്തും ഇണ്ടാകിട്ടില്ല ഞാൻ എന്തേം പഴംന്തേങ്കിലും പുയിങ്ങ വിചാരിച്ച്
ആഹ് ഇന്ന് ഇത് കൊടുക്കൂലെ പിന്നെ ചോറൊന്ന് വന്നാല് നെയ ബിരിയാണി നെയ് തേങ്ങാച്ചോറൊന്ന ആരും വേണ്ടി വരില്ല അല്ലേ
അത് പിന്നെ ഒൻക്ക് മാത്രം നെയ്ച്ചോറക്കിയാണ് അങ്ങനെ കൊടുത്ത് തേങ്ങാ ച്ചോർനോട് ആൾക്ക് വലിയ തൃപ്തി ഇല്ല അപ്പൊ ഞാൻ നെയ്ച്ചോറക്കൊട്ട് നമ്മളോക്കൊ ഇത് തിന്നുമ്പള്ളെ
മക്കൾക്കൊക്കെ തേങ്ങാച്ചോറ് വലിയൊരു ഇഷ്ടം ഉണ്ടാവുല്ല
ആ ഉ ഉലുവ ഇടോ തടിക്കും വിച്ചാരിച്ചിട്ട് ആയിക്കാരം ഇപ്പോ ആ അതുകൊണ്ടായിരിക്കും അതിന് പറ്റാത്തെ ഇങ്ങനെ ഫോണും കണ്ട് ടി. വിം കണ്ടക്കൊ വാരി കൊടുക്കാണെങ്കി അയ് ഒരു കൊഴ്പ്പുല്ലാട്ടോ.
അ ആഹ്‌.
ഓൻ ഇരുന്ന്ട്ട് ത് ന്നും നേഴ്സറിയിലാവുമ്പോളേ. ബസ് ലൊക്കേയ്ക്കാരം നമ്മളൊന്നും വാരി കൊടുക്കാനും
ആഹ് അതെന്നെ അമ്മള് നെ നെയ്ച്ചോറ് നെയ്സറീക്ക് നെയ്ച്ചോറ് പറ്റോ
ആഹ് വെളളിയാഴ്ച്ചങ്ങനൊന്നുല്ല. അങ്ങനല്ല നെയ്ച്ചോറ് ബിരിയാണി അത് കൊണ്ടൊരും പിന്നെ അയ്നൊന്നു കൊയപ്പല്ല. കാര്യായിട്ട് നൂഡിൽസ് കൊണ്ടരും നൂഡിൽസാ കുമ്പോ കുട്ട്യാക്ക് എല്ലാർക്കും ഇഷ്ടള്ളൊരു സാധനനാണ് നൂഡിൽസ്.
ആ ആ അത് അങ്ങനെ എടുത്ത് കഴിക്കുമ്പോ പെട്ടെന്ന് അറിയും ചെയ്യും മറ്റേ ചോറന്ന് അത്ര ശ്രദ്ധി കൂലല്ലോ.
അതെ അതല്ല പിന്നെർന്നാല് ഒരാള് കൊണ്ടന്നയന്നേ കുട്ട്യാൾക്ക് എല്ലാ ക്കയിമെക്കേക്കാരം കണ്ണ് ആഹ്‌ എല്ലാർക്കും ഇഷ്ടയ്ക്കാരെ പല ചാൻസുണ്ട്. അല്ലെങ്കിൽ ഇൻക്കത് വേണേ ഞണ്ട് അങ്ങൻതന്നെ വേണംന്നൊക്കെ പറഞ്ഞ്ട്ട് ജോലിക്ക് അത്ക്കറീല ഉം അപ്പോ അഅ് പ്രത്യേകിച്ച് പറഞ്ഞ്ണ്.
ആഹ് കോ അങ്ങനത്തെക്കെ കൊടുത്തേയാക്ക നിക്ക മക്കൾക്ക് മനസ്സിലാവള്ളതായില്ലല്ലോ. മറ്റ വേറള്ള എല്ലാരും ഇ വേറെ ഇതി ഒകെ അയ്ക്ക് നോക്കല്ലന്നെ അവൻ അല്ലാതെ ഒന്നിച്ച് കഴിക്കല്ലേ?
അതെ അതെ അന്റെയ്ല് എന്താ കൂട്ടാനെ അങ്ങോട്ട് ഇങ്ങോട് കൈമാറന്നില്ല. അത് ഒന്നും അറിയില്ല. ഇങ്ങോട്ട് കൊടുക്കണം അങ്ങനെ ഒന്നും അറിയില്ല ഇന്നാളിപ്പോ ഏ ഓൻ്റയിൽ ചിക്കൻ ഉണ്ടായിനി അപ്പൊ ഇന്നോട് പറ ന്റെ ചിക്കന് ഇബന് എടുത്ത് ഷഹാൻ എന്താ പേര് പറഞ്ഞ്. അവന എടുത്തന്റെ അപ്പൊ ഓന് ഓന് ഓന് എന്താ അനക്ക് തന്നത്?
ആഹ്
ഏഹ് അത് ശെരി ഇവര് ഇന്റെ മോള് അങ്ങനെ എൽ കെ ജിയിലയന്ന് അങ്ങനെ കൊടുക്ക അങ്ങനെ അടുത്ത രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ ഓൽക്ക് ഒക്കെ കൊടുക്കലുണ്ട് ന്ന് ഇങ്ങനെ വന്ന് പറഞ്ഞേക്കാ.
ഏഹ്
ആ ഓരിക്ക് ഞാൻ കൊടുക്കലണ്ട് ഓര് എനിക്കും തരുംന്നൊക്കെ പറയണക്ക. പെൺകുട്ടികള് പിന്നെ അങ്ങനെ ഒരു ഇത് ഇണ്ടല്ലേ ഓർക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കണക്കെ ഒരു മൈൻഡ് ആണല്ലോ. ആ അതെന്നെ അറിയാഞ്ഞിട്ടാണ് ചെറിയ മക്കളും അല്ലേ? ക്ലിയർ കുറവ് ഉണ്ട് ട്ടോ ക്ലി ക്ലിയർ കുറവുണ്ട് ഒരു ഇത് ഇങ്ങനെ
ആണോ ഞാൻ കുറച്ച് നല്ല മഴയുണ്ട് ച അപ്പ അതായിരിക്കും.
ആഹ് മഴന്റെ പ്രശ്നം മഴ ഉണ്ടായ അങ്ങനെ നല്ല റേഞ്ച് ഇഷ്യൂ ഉണ്ടാവും.
ആ റേഞ്ച് ഇഷ്യൂ നല്ലോണം ഉണ്ടാവും.
അപ്പം ഇത് വരെ ഉണ്ടോ മഴ?
ഇന്ന് ഇങ്ങനെ അപ്പഴും ഇപ്പോഴൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തോണ്ടിരിക്ക
ആ അപ്പൊ അലക്കലൊക്കെ എങ്ങനെയ അല്ല പിന്നെ ഉണങ്ങാനൊക്കെ എന്താ ചെയ്യാ മെഷീനിൽ ഇടോ?
ഞാന് എന്നാപ്പ രണ്ട് മൂന്ന് ദിവസായിട്ട് മെഷീനിൽ തന്നെയാണ് ഇടല്.
ആ ആ ഉണക്കിയിട്ട് പിന്നെ കൊണ്ടുപോയി ചിക്കു ആയിരിക്കൂല്ലേ?
മുകളിലെ ചിക്കും.
ആഹ് പിന്നെ പിന്ന എങ്ങനെ കാറ്റൊക്കെ തട്ടിയണ്ട് അങ്ങനെ ഒണങ്ങിയോളൂല്ലേ? ഉം പിന്നെ കാറ്റ് ഇങ്ങനെ തട്ടിണ്ട് ഉണങ്ങിക്കൊള്ളൂലെ?
അതെ അതെ.
ആഹ് അതന്നെ ഞാനും അങ്ങനെ തന്നെ ചെയ്യല്. പുറത്തേക്ക് ഇപ്പം ഇടല് കൊറവാ.
അതെ പുറത്ത് ഇട്ടാ പിന്നെ നമുക്ക് അത് എടുക്കാനുള്ള നേരേ ഉണ്ടാവുള്ളു.
ആഹ് അത് ശ്രദ്ധിച്ച് അങ്ങ നിക്കണം നമുക്ക് ഉള്ളിൽ ഒരു പണി നടക്കൂല. നമ്മള അത് നോക്കി കഴിഞ്ഞ അങ്ങനെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് പാറ്റും പോത്തിന് പോയി എടുക്കണ്ടേ അപ്പൊ എടുക്കാഞ്ഞാല് അതുവരെ ആ ഉണങ്ങിയത് എല്ലാം അങ്ങോട്ട് ഇതായി പോവും ചെയ്യും. ചാ ആഹ് എന്നാ ഓക്കെ.